ആഹ് കേക്കാം പറഞ്ഞോ-
ആഹ് പിന്നെന്തൊക്കെ?
വേറെന്നാ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഉച്ച കഴിഞ്ഞോ ഉറങ്ങാറൊന്നും ഇല്ലേ?
ആഹ്.
ഒറങ്ങും ഞാഇങ്ങനെ ഒറങ്ങാറൊന്നും ഇല്ല മക്കടെ പൊറകെ ഇങ്ങനെ നടക്കും.
ആഹ്.
അല്ലെ നമ്മളൊറങ്ങാ കേറി കഴിയുമ്പോ എന്തേലൊക്കെ കുര്ത്തക്കേട് കാണിക്കും ഓടി നടന്നിട്ടേ
ഓലാരോ ഫ് ഒറങ്ങേല്ല്യാ?
ആഹ് ഒറങ്ങേല്ല ഒറങ്ങയില്ല നമ്മളൊറക്കേല്ല. മൂന്ന് പേരൊണ്ടേ രാത്രി ആഹ് നേരത്തെ കെടക്കും.
ആഹ്.
നമ്മള് ഫുഡ് എട്ട് മണിക്കുള്ളില് കഴിച്ചിട്ട്
ഉം.
കൊർച്ചേരൊക്കെ ടി വി ഒക്കെ കണ്ടിരിക്കും മക്കള് ഒമ്പതര ആവുമ്പക്കേറിക്കെടക്കും.
ഉം.
രാവിലെ മദ്രസയ്ണ്ടേ അപ്പം അതിന് പോകാനായിട്ട് നേരത്തെ കെടന്നാല്ലല്ലേ മ ക്കള് താമസിച്ച് കെടന്ന് കഴിഞ്ഞാലേ
ഉം നേരം വൈകി എണീക്കുള്ളു.
ഉം നേരം വൈകിണ് നമ്മള് വിളിച്ച് മടുക്കും രാവിലെ ആവുമ്പം ആറരയാമ്പം മദ്രസെ പോണം
ഓ പിന്നെ മാങ്ങ കിട്ടിയോ
എന്താണ്
മാങ്ങ മാങ്ങ
ആഹ് മാങ്ങ ഉണ്ട്
ഉം
മാങ്ങാണ്ട് രണ്ട് മൂന്ന് സൈസുണ്ട് വൈകുന്നേരത്തേക്ക് എന്തോ സ്നാക്സിന് എന്തോ ഞാൻ വീട്ടിലാ എന്റെ വീട്ടിലാണ്
ആഹ്
അപ്പൊ ഉമ്മച്ചി എന്തോ ചക്ക കൊണ്ട് എന്തേലും ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ചക്ക അടത്തി വെച്ചിട്ടുണ്ട്
ആഹ്
ചക്കയൊക്കെ ഉണ്ടോ വീട്ടില്
ആഹ്
ഉം പൊരിക്കാറൊക്കെുണ്ടോ ചക്ക വറക്കുവോ
ആഹ് ഉം ഇപ്പടുത്ത് വറത്തിട്ടേ ഒള്ളൂ
ആഹ് ഞങ്ങള് പഴുത്തത് ഇങ്ങന അടത്തി വെച്ചിരിക്കുന്ന് ഇനി എന്തെങ്കലും ഇലയപ്പവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും
ഓഹ് മാങ്ങാ ഇട്ട് എന്തൊക്ക ഉണ്ടാക്കും
മാങ്ങ കൊണ്ട് പുളിശ്ശേരി വെക്കും പിന്നെ കൂടുതലും മക്കൾക്ക് ഇഷ്ടം അച്ചാറ് ഐറ്റം
ആഹ്
ഉം അച്ചാറാക്കി വക്കുമ്പോ ചോറിന് അവർക്ക് കറിയാവൂല്ലോ മീ നച്ചാറാക്കി വക്കും പിന്നെ പായസം വെച്ച് ഇയെടെ മാങ്ങ കൊണ്ട് പിന്നെ ഞാനീ ബേക്കറി ചെയ്യുന്നോണ്ടേ ഇട ക്ക് ഇങ്ങനെ കേക്കിന് ഓർഡർ വരുമ്പം ഞാൻ മാംഗോ കേക്കുണ്ടാക്കും
ഓ അതെങ്ങനെ
മാങ്കോ നമ്മുടെ അതിന്റെ ഫ്ലേവറില് മാങ്കോടെ ഇത് കിട്ടും കളറും അതിന്റെ സോസ് കിട്ടും അത് നമ്മള് സാധാ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് ഓരേ ലെയറിലും മാങ്ങയുടെ ആ സോ ഇതൊഴിച്ച് മറ്റേ ഇച്ചിരി പ്യൂരി ആയിട്ട് ഇ ട്ടിട്ട് അതിന്റെ ക്രഷും കൂടെ ഇടും മാങ്ങാടെ അത് നമ്മള് സാധനം ഇവിടെ നമുക്ക് ഷോപ്പുണ്ട് കേക്ക് ബേക്കിംഗ് ഐറ്റം മാത്രം ഒള്ള ഷോപ്പുണ്ട്. അവർക്ക് ഡെലിവറി ഉണ്ട് നമ്മളിപ്പോ സമയമ ഇല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയാമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടേ തരും
അയിന് എന്തൊക്കെയ സാധങ്ങങ്ങള് വേണം
സാധനങ്ങള് മൈദ മട്ട സാധാ കേക്കിനോ സ്പോഞ്ചിന് സ്പോഞ്ചിന് വേണ്ടത് മൈദ വേണം സൺഫ്ലവർ ഓയില്
വീട്ടില് ബേക്കിങ്ങ് ചെയ്യലാ
ആഹ് വീട്ടിൽ തന്നെ നമുക്ക് സാധാ ഓവനൊന്നുവില്ല ബിരിയാണി പോട്ടില് ചെയ്യും. അല്ലെങ്കിൽ ഏ ഇഡ്ഡലി പാത്രത്തില്
അത് സോഫ്റ്റായിട്ട് കിട്ടലുണ്ടോ
ആഹ് നല്ല സോഫ്റ്റായിട്ട് കി ആദ്യവൊക്കെ ഇച്ചിരി ഹാർഡ്‌ ആയിട്ട് പോവായിരുന്നു. ഇപ്പം ഇപ്പം ഇതായി അത് നമ്മള് ശ്രദ്ധിക്കാത്ത കൊണ്ടാ അങ്ങനെ ഹാർഡായിട്ട് പോന്നേ അതായത് ഒത്തിരി മിക്സ് ആവരുത് ഇങ്ങ ഇങ്ങനെ ബീറ്ററിന്റെ ബ്ലൈഡ് ചൂടാകും വരെ ബീറ്റ് ചെയ്തൊണ്ടിരിക്കുമ്പം പിന്നെ അത് പിന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനുമുണ്ട്
ക്ലോക്ക് വെയ്സിൽ മിക്സ് ചെയ്യണം നമ്മളിങ്ങനെ ഇതാക്കോണ്ട മിക്സ് ചെയ്യുമ്പോഴേ തിരിച്ച് മി സ്യയുമ്പ അത് പിന്നെ അതിലുള്ള ബബിൾ എല്ലാം. പൊട്ടി ഇങ്ങനെ സാധാ ഇതുപോലെ ആകും ബാറ്റർ ലൂസാകും അതെ അങ്ങനെ ഒത്തിരി ഫ്ലോപ്പ ആയി പോയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം കുഴപ്പല്ല രണ്ട് മൂന്നെണ്ണംമൊക്കെ സെയിൽ ചെയ്യാം ആഴ്ചക്ക് മൂന്ന നാലൊക്കെക്കെ ചുണ്ട് എനിക്ക്
ഉം പിന്നെ വേറെന്താക്കെ ണ്ടൊക്കെണച്ചിണ്ട്
പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും
ആഹ്
ഉം കടകളിലൊന്നും കൊടുക്കല അത്യാവശ്യം വീടുകൾ തൊട്ടടുത്ത വീട് നിലക്ക് നമുക്കോർഡർ കിട്ടും
പൊരിക്കടിയോക്കെ എന്തൊക്കെ ഇണ്ടാക്കല്
പൊരുക്കടി പരിപ്പവട ഉഴുന്ന വട ബോളി
ബോളിയൊ അതെ ആഹ് പഫ്സ എങ്ങനെയെ ഉണ്ടാക്കലേ
പഫ്സ സമൂസ ഷീറ്റ്
മടക്കിട്ടില്ലേ
ആഹ് എളുപ്പ വഴിയില്
ആഹ്
എന്നിട്ടമ്മള് ബ്രഡ്ക്രംസില് മുക്കി
ആഹ്
ഉം മൈതാമാവിൽ മൈതാടെ ഇങ്ങനെ ലൂസാക്കി ഇതാക്കി വെച്ചിട്ട് ആ ബാറ്ററില്ല ഒന്ന് മുക്കി പിന്നെ ബ്രഡ്ക്രം സിൽ ഒന്ന് മുക്കും എന്നിട്ട് അതിനെ എണ്ണ അത് വേഗന്നാവും മറ്റേ അല്ലാതെ സമൂസ ഇവിടെ മറ്റേ പഫ്സ ഷീറ്റ് കിട്ടും അഞ്ചെണ്ണം അറുപത് രൂപ അങ്ങനെയൊക്കെ എതിലക്കെ ടൈ ചെയ്ത് നോക്കാൻ മേലായിര്ന്നോ
ട്രൈ ചെയ്യണം സാനങ്ങളൊക്കെ വാങ്ങീട്ട് വണ്ടേ
ആഹ് അത് നമുക്ക് അത്യാ സ്പോഞ്ച് ഉണ്ടാക്കയാണെങ്കിൽ കേക്കിന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മതി ബീറ്റർ വേണമൊന്നുല്ല മിക്സി മതി
ആഹ് വീട്ടില് ഇണ്ടാക്കൽണ്ട് ഇടക്കടുക്ക് ചിലതൊക്കെ നേരവും ചിലതൊക്കെ ഹാടായിറ്റി വരും ഞങ്ങള്ത് പിന്നെ അടി വേൻ കര കരിയാ ചെയ്യ
ആഹ് എണ്ണക്കടി ല്ലേ
എണ്ണക്കടിയല്ല
ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്നെപ്പ ഒത്തിരി സാധനങ്ങളാണെങ്കിലും എന്ത് സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാല്ലോ
ആഹ് പിന്നെ എന്തൊക്കെയ ഉണ്ടാക്കാറ് കേക്ക് ഏത് പൊരിക്കടി ഐറ്റംസ് തന്നെ
ഉം പിന്നെ എന്താ ആഹ് മറ്റേ മസ്കാബണ്ണും ഇറാനി ചായെ അത് എന്റെ അനിയത്തി ഞാനു ആയിട്ട് കൊറെ ഇങ്ങനെ ഇയെടെ സെയില് ചെയ്ത് അതിന്റെ ഒരു ട്രെൻഡ് വന്നില്ലേ അപ്പം അറുപത് രൂപ രണ്ടും കൂടി
ആഹ്
ഉം നാപ്പത് രൂപ ഇതും ഇരു ഇരുപത് രൂപ ചായ അങ്ങനെയായിട്ട് അത് കൊറേ പത്ത് മുപ്പതിനായിരം രൂപയൊള്ളം ഞങ്ങള് വിറ്റ്
ഓഹ്
ഉം
ഈ മസാല
എന്താ മസ്കാബണ്ണോ
മസാല ബോണ്ടല്ലേ
ആഹ് ആഹ് അത് കേഴങ്ങും കൊണ്ട്
ഓഹ് അതെങ്ങനെ നമ്മള് മസാല മുക്കി പൊരിക്കൂല്ലേ
ആഹ് അല്ല മസാല മുക്കി പൊരിക്കേണ്ട അത് നമ്മള് ഏഹ് മസാല ആ ക്കണം മറ്റേ കെഴങ്ങ്, പച്ചമോളക് പിന്നെ ഗരം മസാല, മഞ്ഞപ്പൊടി ഏഹ് പിന്നെ പിന്നെ ബിരിയാണി മസാല ഇച്ചിരി ചേർത്താ നല്ലതാ
ആഹ്
അങ്ങനെയൊക്കെ ഇട്ട് അതെന്ന് നല്ല ഒന്ന് ഇതാക്കിയെടുക്കണം കെഴങ്ങ് പുഴുങ്ങണം ആദ്യം എന്നിട്ട് അതിനെ ഒന്ന് ഒടച്ചെടു ത്ത് ഈ മസാല ഒക്കെ ഇട്ട് നന്നാ സവോളയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ടിട്ട് എളക്കി ഇച്ചിരി മല്ലിയെല അരിഞ്ഞിടണം എന്നിട്ടാ അതി ആഹ് അതുരുട്ടി ബോളാക്കിട്ട് നമ്മടെ കടലമാവ് ആഹ് ഉപ്പും ഉം ഇച്ചിരി ലേശം മോളക് പൊടിയും കാശ്മീരി ചില്ലി മോളക് പൊടി ഇട്ട് അതിനെ ഒന്ന് ബാറ്ററക്കണം എന്നിട്ട് അതില് മുക്കി മാ പൊരിച്ചെടുത്താ മതി
അത് മാ ഇതാവും ഞങ്ങൾതൊരു വള്ളം പോലെണ്ട് ആഹ്
ആഹ് അത് ഇച്ചിരി നല്ല കട്ടിക്ക് കൊഴക്കണം ഒത്തിരി വെള്ളം ചേർക്കരു ചെറി ഇച്ചിരി വെള്ള ത്തില് മാവ് ഇതായിട്ട് എടുക്കാവുള്ളു
ആഹ്
ബാറ്ററാക്കി എടുക്കാവോള്ളൂ നമ്മള് മുക്കി കഴിയുമ്പോഴേ വെള്ളം പോലെ ഇരുന്ന ലൂസായിരുന്ന ആഹ് ഉ മനാ കെഴങ്ങിന്റെ കൂട്ടിലോട്ട് പിടിക്കേല്ല അത്
ഓഹ്
എന്തേലൊക്കെ ട്രൈ ചെയ്ത് നോക്ക്‌ കാരണം ഉം അവധിയാമ്പം മക്കക്കും എല്ലാർക്കും ഇഷ്ടാ അങ്ങനത്തൊക്കെ ഒണ്ടാക്കുമ്പോ കുട്ടികളൊക്കെ വീട്ടി കൂടുന്നല്ലേ പിന്നെന്നാ സ്റ്റിച്ചിങ് അറിയോ?
ആഹ് ഇൻക്കറിയില്ല പഠി ക്ക്ണ്ട് ഇമ്മാൻ്റെ എ
ആഹ് ഉം ഉം ഞാൻ എന്റെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യും അല്ലാതെ തയ്ച്ചു കൊടുക്കൂല ആഹ് എൻ്റെതും മക്കടതും
കൂട്ടാനൊക്കെയ്ക്കാരലേ
എന്താ എന്താണ്
കേട്ടില്ല
മൂട്ടാനൊക്കെ
ആ
ഡ്രസ്സ് ഷെയ്പ ഒക്കെ ആക്കാനൊക്കെ
ആഹ് ഷെയ്പ്പാക്കാൻ അത് അടുത്തുള്ളവരൊക്കെ കൊണ്ടുവരും അല്ലാണ്ട് - മൊത്തത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ചുരിദാറൊക്കെ
ഉം
ഉം ചുരിദാറ് മാക്സിം
ഓഹ്
ഉം പിന്നെ മക്കൾക്കൊക്കെ ഉടുപ്പ് തയ്ച്ചു കൊടുക്കും അവർക്ക് ഒക്കെ ഓണ സെലിബ്രേഷനൊക്കെ ആകുമ്പോഴേ പട്ടു പാവാടയും ബ്ലൗസും
ആ
ഉം അങ്ങൻത്തെക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കും ഞാൻ കാരണം ഇപ്പ സ്റ്റി ചിങ്ങനൊക്കെ ഭയങ്കര ചാർജ്ജ് അല്ലെ?
ആഹ് ആഹ്
അപ്പൊ നമുക്കറിയാവ്പം നമ്മള് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പൈസ ഇത് നമ്മുടെ കയ്യിലിരുന്നൊളുവല്ലോ
ഉം
ന്നെ മക്കള് തന്നെ സ്കൂളിന്നൊക്കെ കൂ കൂട്ടുകാരികളുടെ ഒക്കെ ഓർഡർ പിടിച്ചൊണ്ട് വരും ഉം അത് കേക്കിനും സ്റ്റിച്ചിങ്ങിനും എല്ലാം ഉണ്ട്
ആഹ്
അവർക്ക് കമ്മീഷൻ കൊടുത്താൽ മതി എന്നാ പറയുന്നത് ഞങ്ങള് സേ ഇല്ല ഇല്ല എംബ്രോയിഡറി വർക്കൊന്നുമില്ല അത് ചെയ്ത് ഇവിടെ ഇങ്ങനെ മീറ്റർന്റെ ചെയ്ത് തരുന്ന സ്ഥലംഉണ്ടേ ലിറ്ററിന് നാല്പ്പത് രൂപ ഒക്കെ ഉള്ളൂ
ഓ
അപ്പൊ ഒരു നമ്മള് രണ്ട് കൈക്കൊക്കെ സ്ലീവില് സ്റ്റിച്ച് ചെയ്യുന്നത് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് നാപ്പത് രൂപ ഒക്കെ വരുുള്ളൂ രണ്ടും കൂടെ അര മീറ്ററ്രെ ഒരു മീറ്ററല്ലേ വരൊള്ളൂ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിക്കും. അതൊക്കെ കൊടുത്തയക്കും ഹാൻഡ് വർക്കുകൾ
എന്നിട്ടിന്ന് ചക്കറ്റ് എന്ത ഇണ്ടാക്കാൻ തീരുമാനിച്ചോ?
ഉമ്മിച്ചി പറഞ് എലയട ഉണ്ടാക്കാന്ന് പറഞ് അതിന് എലയൊക്കെ- മക്കളെ കൊണ്ടൊക്കെ ഇവിട്ന്ന് എടിപ്പിക്ക്യുന്നു വാഴയില.
ഓ
ഉം എന്തേലും എന്തെങ്കിലും മതി അല്ലാ ബേക്കറി ഐറ്റം കാണും അതിന്റെ കൂട്ടത്തില് ഇങ്ങനത്തെ എന്തെങ്കലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഇഷ്ടം ച്ചം കൂടുതല് ഉം ചക്കയുടെ മണം കൊണ്ട് അകത്തോട്ട് കേയറാം ല്ല വെള്ളത്തിനൊക്കെ അയ്ന്റെ മണവല്ലേ ഉം വീട്ട്ലുണ്ടോ ചക്കയുണ്ടോ
ആഹ് ചക്കണ്ട്
ഉം ഹ് വേറന്നാ
വേറന്നാ ന്നാ ശെരിട്ടോ
ആഹ് ശെരിയന്നാ ഒക്കെ